ഹലോ ഹലോ
ഹലോ
ഹലോ കേൾക്കാണ്ടോ?
ആഹ് കേക്കുന്നുണ്ട്
ആഹ് എന്തൊക്കെ? ജോലികളൊക്കെ കഴിഞ്ഞോ? സുഖാണ് ജോലികളൊക്കെ കഴിഞ്ഞോ?
ആഹ് കഴിഞ്ഞായിരുന്നു
ഉം പിന്നെന്താ കാലാവസ്ഥക്കെ എങ്ങനെ മഴൊക്കെ ഉണ്ടോ
ആഹ് ഇപ്പൊ... ഇന്നലെയൊക്കെ മഴ ഉണ്ടായിര്ന്നു ഇപ്പ വെയില
ആഹ്. മഴ കൊറവാ?
എന്താ
മഴ കുറവാണോ ചോയ്ക്ക
ആഹ് ആ
കളിയൊക്കെ കണ്ടോ? വേൾഡ് കപ്പൊക്കെ കാണൽ
ഇല്ല ഇയാളോ.
ഞാന് കണ്ടിന്നു ഈ വർഷം അങ്ങനെ കണ്ടി ഇല്ലേഎന്നാല എല്ലാ സ്കോറും ഇതൊക്കെ അങ്ങനെ നോക്കും
മം മം
ആ ഫുട്ബോളെ അകുന്നു ട്രാസ് സ്റ്റു ണ്ടാവുലല്ലേ ജോലി ചെയ്യണ്ടോ?
ഞാൻ സ്റ്റുഡന്റാണ്.
അതെ എന്തിനാ പഠിക്ണു
ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്നു.
ആഹ ഇഞ് ന്താ കോഴ്സ് ചെയ്യാനാണ അതോ ഡിഗ്രിയോ?
മം ഡിഗ്രി
കൊടുത്ത് കിട്ടില്ലേ? കുട്ടല്ല തോടങ്ങിലെ ഡിഗ്രിക്ക് അലോർമെന്റ് വന്ന് തുടങ്ങിയോ?
ഇല്ല അലോട്ട്മെന്റ് തോടങ്ങില്ല.
മം ഡിഗ്രി ക്ക് ഏതെടുക്കാനാ താല്പര്യം
എനിക്ക് ബികോം.
ആ ബികോമ് ഗവൺമെന്റ് കിട്ടുവോ?
ആ കിട്ടും
ങ്ങള്ട്തൊക്കെ ഉണ്ടാവൂല്ലേ? കോളേജ് ഉണ്ടോ?
ഹ്മ്മ് ഉണ്ട് ഉണ്ട്
ആഹ് ഡിഗ്രി നാല് വർഷല്ലല്ലേ
ഉമ്
ഉം പിന്നെ എന്താ ന്യൂസൊക്കെ കാണലില്ലേ?
ഇല്ല ഇല്ല
ആഹ് പത്രം വായിക്കൂല
ഇല്ല ഇല്ല
ഏഹ്. ടി വി ഷോ ഒന്നും കാണല്ല്ലേ
ഇല്ല ഇല്ല
ആ അപ്പൊ ഹോബീസ് എന്തൊക്കെയാ
എന്താ ക്രാഫ്റ്റ് ഉണ്ട് ഡ്രോയിങ്സ് ഉണ്ട്. ജേണലുണ്ട് ഉം അങ്ങനെ
താല്പര്യ
മം
ആഹ് പിന്നെ വീട്ടു ജോലികൾ ന്നപ്പ അപ്പൊ അമ്മ അറിയണ്ടാവൂല്ലേ സഹായിക്കോണ്ടോ മോള് സഹായിക്കാറ്ണ്ടോ
ആഹ് ചായയൊക്കെ ഇടും ചായ ഇടും ദോശ ണ്ടാക്കും ചമ്മന്തി ആക്ക ചെയ്യും.
അമ്മയെ സഹായിക്കല്ണ്ടാ.
ആഹ് സഹായിക്കും.
ഉം അപ്പ ഞ് കോളേജ് പോവാവാണ്ടിട്ടുള്ള കാത്തിരിപ്പിലാവുല്ലേ
ആഹ്
പിന്നെന്താ ഇങ്ങളടെ വെള്ളത്തിനോ വെള്ളക്ക കാണണ സ്ഥല മഴ പെയ്താ
അല്ല അല്ല
ഉം വേനൽക്കാലത്ത് വെള്ളത്തിന് ബുദ്ധിമുട്ടാണോ
അല്ല അല്ല
ആഹ് വെള്ളം ഇണ്ടല്ലേ പോഴൊന്നും അടുത്തില്ല
ഇല്ല ഇല്ല
ഉം നാട്ടും പ്രദേശ?
ഉം
ആഹ് പിന്നെന്താ വീട്ടില് കൃഷിയൊക്കെ ഉണ്ടോ?
ഇല്ല ഇല്ല.
ഉം കൃഷി ചെയ്യലലില്ലേ വീട്ടിലാരും? ഒന്നും വീട്ടിലൊന്നും ണ്ടാക്കലില്ലേ പച്ചക്കറി അങ്ങനത്തോന്നും.
ഇല്ല ഇല്ല.
അപ്പൊ ഒക്കെ പൊറത്തുന്ന് മേടിക്കാവൂല്ലേ
ആഹ്
അത് എന്തേ ഇണ്ടാക്കാൻ താല്പര്യം ഇല്ലയ്യി ട്ടാണോ അതേ വീട്
ആഹ് ഉണ്ടാക്കാൻ താല്പര്യല്ലത ആ ആ ഹലോ